ഹലോ
ആഹ് എന്തൊക്കെ വർത്താനം ആഹ് ആഹ്
എന്തൊക്കെയാ വർത്താനം സുഖം അങ്ങനെ പോണു
ഉം ചായുടി ആഹ് ഇല്ല കുടിക്കാനാവണു
കുട്ച്ചാൻ പോയിട്ടില്ല. ഫോണ്മ്മ ങ്ങനെ ഇര്ന്ന് സംസാരിച്ചോണ്ടിര്ന്നേ. നേരം കൊറെ ആയി.
ആഹ് ആഹ് മഴണ്ടോ അവ്ട്ക്ക്.
ഉം. ഇന്ന് മയൊന്നുല്ല. മഴ ഇണ്ടായ്രു ന്നു ഒരു പത്ത് പയ്നൊന്ന് മണി വരെക്കെ.
ആഹ് ആഹ് ആഹ് അങ്ങൻ തന്നെ ഇപ്പൊ ബടെല്ല
ഉം മിഞ്ഞാന്നൊക്കെ നല്ല പൊര്ഞ്ഞ മഴ
തന്നെ ഇന്നലെ വിടേം ആ ഇന്നലിം കൊയ്പ്പല്ലാത്ത ആ ഇന്നലെ പകുതി ഉച്ചന്റെഷം മയെനി രാവിലെ വെയ്ലേനി.
ആഹ് എന്തെയ്യ്ണ്?
ഇങ്ങനെ ജോലിന്റെ വർക്കെയ്യുന്നേണ്. ഷോപ്പ്ലാണ് പല ചരക്ക് പച്ചക്കറി കടേല് ആഹ് അല്ല പൊർത്ത് പള്ളീലെർങ്ങിയതാ.
ഏഹ് വേറെ ആള്ണ്ടേര്ക്കും ഷോപ്
ആഹ് ണ്ട് ണ്ട് രണ്ട്, മൂന്ന് പേര്ണ്ട്.
നോക്കി നടത്താവും ല്ലേ.
ആഹ്.
ഇഞ്ഞെങ്ങനെ രാത്രി പോവാ
രാത്രി ആഹ് രാത്രി പോവാ പത്ത ണിയാവും. രാവിലെ എട്ടരയ്ക്ക് വരും. രാത്രി പത്തണിക്ക് പോവും.
ഉം അവധിയോ ഞായറാഴ്ച
അവധി ഞായറാഴ്ചല്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഹാഫ്
ആഹ് ഹാഫ് പകുതി ഉച്ചരെ ഉള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് ഉച്ചവരെ പോവും ഉച്ചേന്റെശേ പിന്നെ എന്തെങ്കിലും നമ്മള ആവശ്യ ത്തിനുള്ള ആഹ്
ആഹ് ആഹ് അങ്ങന വീടിന്റെ അടുത്തന്ന
വീട് ആഹ് ആഹ് പറഞ്ഞ അതിനുള്ളു അത് ആഹ് അഞ്ച് മിനി വ നടന്നു പൊവാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുക്കും നമ്മളെ വണ്ടിന്മേൽ ആവുമ്പ അഞ്ച് മിനിറ്റ് ഇല്ല സ്കൂട്ടീണ്ട് മ്ഹ് ഇല്ലല്ലല്ല ഇല്ല അ ബോസിന്റെ അവിട മ്ഹ്
ആഹ് അതെങ്ങനെയ കടയി പോയിട്ട് കഴിക്കല
അല്ലേ അവരെ വീട് നമ്മള തൊട്ടടുത്ത് തന്ന അത് വീടിന്റെ അല്ല കടേന്റെ ബാക്ക് ഭാഗം വ് അത് തന്നെ അപ്പൊ അമ്മള് കൊറേ ആഹ് ആഹ് ആഹ് ഫുടൊക്ക വീട്ടിന്നാ അവര് കൊറേ കലാ പിന്നെ അവിടെ ഉള്ളോണ്ട് അങ്ങനെ
ആ ഹ കിട്ടും കാളെ പോലെ എന്നാ ഓതിലും കാര്യങ്ങളൊക്കെ അല്ല ചായേ
ചായക്ക് അങ്ങന തന്ന ഒരു പതിനൊന്നു മണിക്ക് ചായ ഇണ്ടാവും പിന്നെ ഇത് എന്താച്ച്ന്നാ ഉണ്ടാവും ഓരിക്കുള്ള മാതിരി നമ്മക്ക് ഉണ്ടാവും അപ്പൊം മാറ്റൊന്നും ഉണ്ടാവൂലേ
ഏഹ്
പിന്നെ ഉച്ചക്ക്ണ്ടാവും പിന്നെ രാത്രി രാത്രി വീട്ടി പോവും രാത്രി വിട്ട്ക്ക് പോവും പകല് പ്പ ഇനീപ്പ നാളെ ഇപ്പ ആഹ് ആഹ് അഹ് ആഹ് ഇനിപ്പ അവിട എന്തെയ്യും കാലി ചായ വരും അല്ലെങ്കി ചെലപ്പോ കടി ഇണ്ടാവും ഇല്ലെങ്കി പിന്നെ കടി പിന്ന എന്തെങ്കിലും എടുക്കും പഴോ എന്തെങ്കിലും എടുക്കും അപ്പൊ അൻ നാല് അപ്പൊ ആഹ് അങ്ങനെ അത് നാലണിക്ക് അങ്ങനെ കയറും നാല് മണിക്ക് അങ്ങനെ കയറാം-
ആഹ് പതിനൊന്ന് മണിക്കോ?
പതിനൊന്ന്ണിക്ക് നാ അവിടെ എന്താ വെച്ചെങ്കി നാസ്തം എന്ത്ണ്ടാവും-
അഹ് ന്നാലും ഒരു കിട്ടലല്ലേ കാ ഭക്ഷണൊക്ക കിട്ടുമ്പളേ സുഖാണ് പറയും വർക്ക് ചെയ്യാനേ മറ്റത് അമ്മളെല്ലാം കൂട അമ്മള് നോക്കുമ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും കിട്ടണൊണ്ട് ഒരു സുഖാണ്
ആഹ് -
പിന്നെ വിട്ട്
വീട്ടിലെക്കെ ഉമ്മ പിന്നെ പെങ്ങള്- പിന്നെ വൈഫ് പെങ്ങടെ കുട്ടികൾ പെങ്ങളെ കല്യാണം കഴിച്ചയച്ച്-
മ് ഹ്- ഉമ്മാക്ക് അസുഖമൊന്നുമില്ലല്ലോ?
ഇല്ലല്ല- ആഹ് അതിന്റെ ഷോക്ക് വന്ന കാണ്ടുള്ളതാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് ആഹ് ഇപ്പ അൽഹംദുല്ലാ പ്രാർത്തന്നെയാണ് അത്-
ആന്നോ-
ആഹ് അത് ഇപ്പ ഒരു രണ്ട് വർഷം കഴിഞ്ഞു-
എന്നിട്ടെന്തിനാ ഓപ്പറ്ഷൻ-
അതിന് ഇല്ല പിന്നെ ട്രീറ്റ്മെന്റ് മരുന്ന് മാത്രം ഗളിക്പേ ഉള്ള് ഒരു ഭാഗം വന്ന്ട്ട് ഒര് ചെ തലച്ചോറില്ള്ള നരമ്പിന് ത് വന്നാണ്ട് ഒരു എന്താ പറയാ നമ്മളൊരു മെമ്മറിക്കെ മാറി ആകെ- പിമ്പ ഇപ്പൊ നോർമലായി- ആഹ് ആഹ് ആഹ് അത് അത് അതൊന്നും ഇണ്ടായില്ല അതക്കെ അൽഹംദുല്ലാ- അത് വൈഫ് ഉംറയ്ക്ക് പോയ സമയത്തേന്- വരാ ആ മൃ- പോയി പോയി വന്നപ്പോ പിന്നെ ഞാനന്നെ ഉള്ളു പിന്നെ പോയി വന്ന് - പോയി വരണിന്റെ ഒരു ഒരാഴ്ച മുന്നെ സംഭവിച്ചേ-
ആഹ് -
അത് സംഭവിച്ച് ണ് പോയി വന്നിട്ട് ഇതന്നെ ഞാൻ പറഞ്ഞ്- രണ്ടുകൊല്ലം ഇപ്പൊ ആഹ് അങ്ങൻതന്നെ ആഹ് അത്രായി അത്രായി ഇതല്ലെ ആഹ് നിങ്ങള് പോണ്ട് ആര ഉം പിന്നെ
ആഹ് ഞാൻപ്പ പോയിവന്ന് ഇം ഞാൻ പോയി വന്നിട്ട് ഇപ്പൊ ഒരു വർഷക്കെ ആയി തൊടങ്ങി.
തൊടങ്ങീല്ലേ ആഹ് അയിന്റെ മുന്നെ അയിന്റെ മുന്നേണ് ഇത് രണ്ടു വർഷം എന്തായാലും കഴിഞ്ഞു. അത് അവരെ വൈഫിന്റെ ഉമ്മേം ഉപ്പേക്ക ഒക്കെ പാടെ പോയപ്പോ അവര് കൂട്ടത്തോടങ്ങിട് പോയി
പോയിലേ ഉം അരെപ്പംമാണല്ലോ പോകാന് ഇങ്ങള് പോയീല്ലേ
ഇല്ല ഞമ്മള് അത് ഞമ്മള് കൂട്ടിയാ കൂടുലാർന്നമാരി അപ്പൊ ഓരിക്ക് ഒര് മണ്ണും കാര്യൊക്കെ എടുത്ത്ങ്ങാണ്ട് അങ്ങനാണ്ട് അൽ ആഹ് ആഹ് പിന്നിപ്പ എന്താണ് ചെയ്യണെ അതെ നടക്കൊള്ളു പിന്നി പ്പൊ അതേലപ്പത് പോകുമ്പോ കൊണ്ടു പോകൂല്ലല്ലോ പെണ്ണ് പറഞ്ഞ മാതിരി അത് പറഞ്ഞിങ്ങാണ്ട്
ഒപ്പാളെക്കെണ്ടാവുമ്പോ അങ്ങനെ എന്തേലൊക്കെ ചെയ്തിട്ട് പോയാലേ ആളില്ലാതെ പോകാനും പറ്റൂലല്ലോ
ഉം
അങ്ങനെതന്നെ നടക്കൊള്ളൂ ഇങ്ങനെന്തേലു ക്ക പോകാനും കാണാനൊക്കെ എള്ള വിരുന്നാണ് ട്ടെല്ലാർക്കും പോയവർക്ക് പിന്നിം പോകാൻ പൂതിയാ നമുക്ക് പോകാത്തപ്പോ അത്ര പൂതില്ല പോവാത്ത മുന്നേ അത്ര പോതില്ലേ ഇപ്പ അവിടുത്തെ ഓരോ സ്ഥലം കാണുമ്പളും ഞമ്മക്കറിയാ
അത് വൈഫ് പറയിണ്ട് ഇനി ഒന്നുംകൂടി പോണം പോയി ങ്ങളും പോരി പറഞ്ഞിങ്ങാണ്ട് പിന്നേം പറയിണ്ട്
ആഹ് ഒരുമിച്ച് പോയാ രസാണ് രണ്ടാക്കൂടി അങ്ങ് പോയാല് ഞമ്മളെ ആദ്യം പോവാതെ അമ്മള് ഈ വീഡിയോ ഫോട്ടോകളൊന്നും കാണുമ്പോ അമ്മ ക്കാഹ് ഒരു സാധനം ഇങ്ങനെ കാണ പോലള്ളു ഇപ്പൊ നമ്മക്കതില് എന്തേലും ഒരു ഫോട്ടോ വീഡിയോ ഇന്നത് കാണാ ആഹ് പ് ചിത്ര ഒക്കെങ്ങനെ ഈ ഇതിന്റെ സീസണക്കാവുമ്പങ്ങനെ വരുമ്പ പ്പല്ല അമ്മള് പോയ ഓരോ സ്ഥലും ഞമ്മളെ കണ്ണിലെ ആഹ് കണ്ണില്ങ്ങനെ കാണാ മ ക്തായിട്ടാണ്ട് മന്സ്സിലാവും ഞമ്മക്ക് ഇങ്ങനെ കാണുമ്പോ
ആഹ് അത് വൈഫ് ഇങ്ങനെ പറയെണ്ട് എവിടെങ്കിലും എന്തേലും ഇമ്മാരി ഫോട്ടം കാണുമ്പോ ദാ അവിടെ ഞാൻ പോയിനു ഇങ്ങനെ പോയിനു ഇങ്ങനെ പോയിനു നമ്മ ക്ക് അപ്പളും ഒരു നമ്മക്ക് അപ്പളും ഒരുതില്ല കാരണം
ഇല്ലല്ല ആഹ് ഇങ്ങ‌ക്കില്ല അതാണ് ഇവിടെ വന്ന് കൊറച്ച് ദിവസം ആ ഒര് ചിന്ത മാത്രം നമക്ക് ആ സ്ഥലത്ത്ന്ന് പോന്നതായിട്ട് തോണൂല അങ്ങനത്തൊരു തേയ്ക്കാറും പോയി വന്ന അനുഭവം പോവാ പോയി വന്ന ആ പോയി വരുമ്പളാ പക്ഷെ അത് പിന്നെ അമ്മക്കാട്ട് കാണുമ്പണ്ടല്ലോ അത് അതേപോലെ അമ്മക്കാട്ട് കണ്ണിലാട് വരും നമ്മള് ആ പോയ സ്ഥലത്തുകൂടെ ക്കങ്ങനെ നടക്കണ ഒരു ഫീലെരും ആദ്യൊക്കെ കാണുമ്പോ ഒര് ചി ത്രത്തും കാണുമ്പോലൊന്നും തോന്നൂലേരുന്നു ഇപ്പ ഇപ്പൊ കാണുമ്പഴാണ് അതിന്റെത് മനസ്സിലാവാ
ആഹ്
പാക്ഷേ ഞമ്മള്പ്പോ ഓരോ വട്ടം പോണ മാതിരിയല്ല ഓരോ വട്ടം പണി ഇങ്ങനെ ന ടന്നോണ്ടേരിക്കാണവ്ടെ ഉം ഇഞ്ഞ്പ്പോ അഹ് ഒരു വർഷം ആവുമ്പോതിന് ആഹ് കോലം മാറും ഇഞ്ഞിപ്പൊ ഞാൻ പോവുമ്പോ ആദ്യം കണ്ടാതിരി ആവൂല പിഞ്ഞിംമ്ങ്ങനെ മോഡല് മാറിക്കൊണ്ടേര്ക്കും അത്രീം പണി നടക്ക്ണ്ട് എത്രോ പണിക്കാരവടെ എന്തോ എത്ര ബിൽഡിംഗാടെ വര്നെ അറിയോ
അത് ശരിയാ അത് പറയിണ്ട് ഇപ്പം പോയാലൊക്കെ ഇപ്പ കഴിഞ്ഞറാശ്യം പോയപ്പോ മാര്യയല്ല ഒര് കൊല്ല ഒര് ഒരു മാസത്തിന്റെ മാറ്റം തന്നെ ഭയങ്കരെ
ആഹ് ഭയങ്കരേക്കാരം വല്ല്യാ വല്ല്യാ ആഹ് സാ അത്രയും സ്പീഡിലാണാടെ പണി നടക്ക്ണത് ഉം ഉം ഓഹ് പണിക്കാ രാണ് വല്ല്യ വല്ല്യ ബിൽഡിങ്ങും എന്തല്ലാതാണ്ന്നറിയോ എത്ര ഉയരത്തിലാണ് ഓരോ ബിൽഡിങ്ങാള് എന്ത് രസാ കാണാന്ച്ച് ട്ടാ കല്ലാളും കൊത്ത്കല്ലും പണിയാളും ഓരോ ബിൽഡിങ്ങും ഞമ്മളവട്ത്തെ ബിൽഡിങ്ങൊന്നും ഒന്നും അല്ല
ആഹ്
കണ്ടാലയിന്റുള്ള് കൂടെക്ക്ങ്ങനെ നടക്കുമ്പോ എന്താ രസചിട്ടാ കാണാണെങ്കി അവിടെ പോയി കാണണം അതാണ് രസം കാണാ രസള്ള സ്ഥലം ആഹ് അപ്പൊ ആ പത്ത്പതിനഞ്ച്ചീസൊന്നും ഒന്നു അല്ല മ്മക്ക് പോയാ ഒന്നും ആവലില്ല പോവാണക്കെ കൊറച്ച് നിക്കാൻതക്കത്തോണൊക്കെ പോണം
പതിനഞ്ജീസല്ലെ ഇങ്ങള്ന്നെ
ആ പതിനഞ്ജീസ്‌ത്തിന് ആ പതിനഞ്ജീസം കൊണ്ട് അവടിം പോയി ഇവിടിം തിരിച്ചെത്തും നാട്ടിലെത്തും മ്മള്
ആ അതെന്നെ പൈനഞ്ചാദിവസം ബടെത്തുംന്ന് പറഞമായിരിത്തെന്നെ അത്പ്പൊലങ്ങനെ അ കററ്റ് എ വരുള്ളൂ അത്രീം അവര്
ഇതൊക്കെ എടകെടക്ക് പോവല്ണ്ട് ഉംറകും ഇതിനും അപ്പൊ ഓലെകൂടെങ്ങനെ പോയപ്പോ ഈ വ്യാഴാച്ച പോയി വെള്ളിയായ്ച്ച തിര്ച്ച് വെര്ന ങ്ങനെ ഇൻക്കങ്ങൻത്തൊന്നും മാണ്ട ഇൻക്ക് കൊറച്ച് കോയിം ആ ഓലവടം അവിടിംനിക്കും ഇവിടെനിക്കും ഓല് സൗദിലാണ് സൗദിലാണ് സൗദിന്നെപ്പോം വ്യാഴാഴ്ച്ചൊക്കെ പോവ ഓൽക് വ്യാഴാഴ്ച്ചിം പോയി ശനിയാഴ്ചൊക്കെ തിരിച്ച് വെരും ഉം ഉം ഓല് ഓലെ വണ്ടിത്തെന്നെ പോവും
പോയ്‌
ആ ആ പുതുമല്ല ആ ഓലൊക്കെ അത്രചെർ പ്പ്തിന്റെ പേരകുട്ട്യാളൊക്കെ മൂന്നെണ്ണം നാലെണ്ണോക്കെ ചെയ്തിട്ട്ണ്ടാവും പ്പൊ ഞാനെന്നെ ഒന്ന് ചെയ്തിട്ടൊള്ളു അതാണ് ന്റെ മോളൊക്കെ ന്റെ ഹസ്ബൻഡ് സൗദിതെ ത്തെന്നെന്നു പത്തിരുപത്തഞ്ച് വർഷം അതജ്ജൊക്കെ കഴിഞ്ഞതാ ഉംറ അജ്ജ് വെരെ കയ്ഞ്ഞ് പോന്നതാണ് മ്മ് ആ ഏ ഇപ്പത കുട്ട്യാളെ കെട്ടി ള്ളതും തൊയ്ക്കാണ്ട് അഒക്കെ ഒരോ വിധിയല്ലേ
ഏ അതെന്നേണ് അത് അത്പ്പോ- നമ്മള് ഒന്നും പറയാ അത്പ്പോ നമ്മള് പ്രതീക്ഷിക്കാത്ത ത്തആൾക്കാരവിടെ
ആ ഇതാണോ ഞ്ഞിപ്പൊക്കെ ഓണൊക്കെ ഒരുക്കി ആ പൈസൊക്കെ ഒരുക്കി വെച്ച് പോകാറെഡിയിന്നൊര്ക്ക് പോകാൻ പറ്റിക്കൊളൊണന്നൊന്നുല്ല ഞാനൊക്കെ പ്പ ഈ പ്പൊപോയ പോക്ക്പർഞ്ഞ ഒർക്കത്തിലും കൂടി പ്രതീക്ഷിക്ക ഇപ്രാശ്യം ഇവടെ എത്യേത് ഞാൻ പോലും പ്രീക്ഷിച്ചില്ല ഞാൻ എല്ലാരുംങ്ങനെ മൊ ഖത്ത് ക്കോക്ക ഞാൻ പോവർ മൂന്ന് നാല് ദിവസം കൊണ്ട് അങ്ങനെ അതൊരു ധൃതിൽ ണ്ടായാപ്പോ ഞ ആരും വിശോസ്‌ച്ചിട്ടില്ല പോവാ പോക്ക് ഞാ പോലും ഒർക്കത്ത് കണ്ടിട്ടില്ല അന്ന് ഞാൻ പോവ്ന്ന്ള്ളൊതൊന്നും അത്ര പെട്ടെന്ന് പോണത് കൊറേ മുന്നേ പൂതിയൊക്കെലൊടങ്ങിക്ക്ണ് ക്ഷേ ആ ടൈമില് ഞാൻ അവിടെത്തുന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലേരുന്നു അങ്ങനെണ് ഞാ എത്യേത് അപ്പൊ ഓരോരുത്തര്ക്ക് ഓരോരോതല്ലേ അത് പറിംഞാന് പത്തിരുപത്തഞ്ച് വർഷം അവിടായിട്ടും പ്പൊ ഞാൻ ഒരു വട്ടം കൂടി കൊണ്ടോയിട്ടില്ലല്ലോന്ന് പറിം ഞാന് ഇവല് മോളും കുട്ട്യോളും ഓല്പ്പൊ വന്ന് ഒമ്പത് മാസം നിന്ന്പ്പോ വന്നിട്ട് ഒരു മാസാ ക്കായിട്ടൊള്ളു ഓലെടെകെടക്ക് പോവും ഒരു മാസം ഒന്നൊന്നര മാസായിട്ടൊള്ളൂ പ്പോല് തിരി ച്ച്ന്ന്ട്ടൊള്ളൂ ഒമ്പത് മാസായിട്ട്പ്പ സൗദി തന്നേന്നു ഓളും കുട്ട്യാളും കുട്ട്യാളവടെ സ്കൂളിലൊക്കെക്കാക്കിന്നു
അപ്പൊരുകൊല്ല
ഏ ആ ആ ഓല് പോകും വെരൊക്കെ ചെയ്യും എടകെടക്ക് അ അത് ന്റെ മരോനും എടക്കെടക്ക് വെരും ഞമ്മള് മലപ്പുറത്തും കോട്ടെക്കലും പോയിര്ണാതിരി അപ്പൊന്ന് വന്ന് പോയിട്ടൊള്ളൂ പെര്ന്നാക്ക് പത്തിസ്‌ത്തെ ലീവിന് വന്നിന്നു പ്പൊഞ്ഞി പ്പൊവെരും കൊർച്ചയ്ഞ്ഞാ ഒന്നൂടി പ്പ വെ വെര് വെര്ണ് ണ്ട് അ പ്പൊ വെര്ണം നാട്ട്ക് തെരുമ്പോത്തിന് ഒന്നുംകൂ‌ടി ഓനധികം നിൽക്കാൻ പറ്റൂല്ലാ ഓന് ലീവ് കിട്ടൂല ഓന് ഓന്റെ കമ്പനിയും കാര്യങ്ങളും കച്ചോ ആവുമ്പോളെ അപ്പോ ഉം ആ അല്ല ഓനും ഓന്റേതായിട്ടുള്ള കാര്യങ്ങളും അപ്പോ അതൊക്കെ ഓ രോര്ത്തരെ ഏൽപ്പിച്ച് പോരുമ്പോ അതിന്റേതായ റിസ്ക്ണ്ടാവേ ഓന് അവടെ ഇല്ലാഞ ശരിയാവൂല്ല അപ്പോ ഓലെ കൊണ്ടോണതാവും നാട്ടിലങ്ങനെ വന്ന് നിക്കാൻ പറ്റൂല ഉം ചോ ടങ്ങളും കാര്യങ്ങളും വണ്ടിയനാട് സ്കൂളിലൊക്കെ ഷെയർ ഉണ്ട് അപ്പോ കു കുട്ടികൾക്ക് പഠിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലേലും
എന്നാ വച്ചാലോ
ആ എന്നാ ആയിക്കോട്ടെ
ഉം